കേൾക്കുന്നണ്ടോ
ആഹ് കേക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം
അ കോള് വരു
ഏയ് ഏയ് താ ടാ എടാ എടാ ഏയ് നിക്കേ ഞാനൊരു കാര്യം പറഞ്ഞട്ടെ വേറെ വിശേഷോക്കെണ്ടെങ്കി പറ വേറെ വിശേഷൊക്കെ പറിയാൻ
ആ
കേട്ടോ വേറെ വിശേഷൊക്കെ പറ എന്തുണ്ട് ഏഹ് ഹ്ഹ്ഹ്
അത് ആ നിങ്ങളൊരു
പ്രോബ്ലംണ്ട് റൈഞ്ചിന്റെ
വിട്ട് വിട്ടാ കേക്കുന്നേ പറയന്ന് കേട്ടോ
ആ
അപ്പോ
ത്തെ കുറിച്ച് അയച്ചി
എന്തോ
ഹലോ
ഹലോ കേക്കാമോ ആ കുഞ്ഞ് കരയുന്നല്ലോ ഉറങ്ങികിടന്നെങ്ങാനും ആണോ ഹലോ
കേക്ക്ന്ന
കേക്ക ആ ഇപ്പൊ കേക്കുന്ന് ജോലിയൊക്കെ കഴിഞൊ
ഏടാ നിനക്ക് ഞാൻ ആ വാട്സപ്പില് ഒന്ന് നോക്ക ഞാൻ ഒരു കാര്യം അയക്കാവേ വാട്സപ്പിൽ നോക്കാൻ പറ്റൊ ഇത് കട്ടക്കാതെ ഏ കട്ടാക്കല്ലേ കട്ടക്കാതനോക്ക് നിക്ക് ഇപ്പയക്കവേ ഇ മാത്ര നി ഉ ഹലോ ഉണ്ടോ വടെ ഹലോ കണ്ടോ കേട്ടാ
ഓക്കേ ഓക്കെ
ഉം കുഞ്ഞെന്തിന കരയ്ന്നെ.
അയ്ശരി അവിടെ മഴയൊക്കെയ്ണ്ടോ.
ഇന്നല്ലവരെ മഴയായിരുന്നു ഇന്ന്ച്ചി വെയിലുണ്ട്‌ട്ടോ അപ്പൊ തുണിയൊക്കെ. അങ്ങോട്ട ഇടും ഇങ്ങോട്ട് വരും ഇതെനെ ഇന്നത്തെ പണി.
ആഹ് ആഹ.
ജോലി.
അതുകൊണ്ട് തുണിയൊക്കെ വെളിയിലോട്ട് വിരിച്ചിട്ട്.
ഇം കൊച്ചക്കെ ഉള്ളൊണ്ട് ഭയങ്കര ഒത്തിരി തുണിയാവുല്ലേ.
ഒരൂസം തന്നെ ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് തുണിയാ.
ഉം അതല്ലേ എങ്ങനെ ഒണക്കും.
ആ പിന്നെ ഇവിടെ വാഷ് ഷിങ് മിഷീനിണ്ട് അത്കൊണ്ട് അതീലാ അലക്കാ
ആഹ് ആഹ്
അതെ അതാവുമ്പോ തുണി ഒ ഏകദേശൊന്ന് വെള്ളം പോയി കിട്ടും അന്നേരം ഇവിടെ അക
ആ ഹാ
അങ്ങനെ കൊച്ചിന്റെതെങ്ങനെങ്കിലും ഒണക്കിയെടുക്കും ഒരൂസം ഇടാനില്ലെങ്കിലെ ഭയങ്കര ബുദ്ധിമുട്ടാ
അത് നല്ലെയാണ് ഒണങ്ങീല്ലെങ്കിൽ വല്ലാത്ത സ്മെല്ലും അല്ലേ.
ആഹ് ഞാൻ പിന്നെ ഈ തുണീല് സ്മെല്ല് വരാൻ വേണ്ടീട്ട്. തുണി മുക്കുന്നരിത്ണ്ടല്ലേ അത് ആ അത് വാങ്ങിച്ചോണ്ടെന്ന് മുക്കും.
ഹഹഹഹ. അതാ വല്ല ഉപയോഗണ്ടോ കൊച്ച് പടപടേ വളരുമ്പോ ഇത് കളയാനല്ലേ കൊള്ളാവൂ
ആ ഞാൻ പിന്നെ ഇച്ചിരി ലൂസും. വലുതും നോക്കിയേ വാങ്ങിക്കൊള്ളൂ അന്നേര അവർക്കതിടാല്ലേ.
ഉം അതെ.
ഞാൻ തന്നെ ഇവന്റെ ഒരു വയസ്സിലെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതിപ്പോയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
ആഹ്
അങ്ങ അങ്ങനെയുള്ളതേ ഞാൻ വാങ്ങിക്കൊള്ളൂ കൊച്ചുങ്ങൾ ഇതാന്ന് പറഞ്ഞ് പറയുമ്പോഴേക്കും വളർന്നെത്തും.
കോറാജിം.
ഉം
വല്ല ഓൺലൈൻ വർക്കാണെ ചെയ്യുന്നുണ്ടൊ ഇപ്പഴ്.
ആഹ് എനിക്ക് ഞാനൊര് ടീച്ചിങ് വർക്ക് ചെയ്യ്ന്ന്ണ്ട്.
അത് ഏത് ഏതിന്റ്യാ.
മാസ് ഈസി ലേണിങ് ഹബിന്റെ.
അതെന്ത് സംഭവം.
അതിപ്പം ഞമ്മക്ക് വീട്ടിലിരുന്നോണ്ടെന്നെ വർക്ക് ഫ്രം ആലം ഞമ്മൾടെ ഒഴിവ് സമയതെ. നമ്മൾ ഇതിനകത്ത് കേറി കൊറച്ച് അഡ്മിഷൻ കൊണ്ടുവ എന്നിട്ട് ഞമ്മക്കിപ്പോ ആദ്യം ഞമ്മള് കേറുമ്പോ അങ്ങൻതൊന്നും ആയിരിക്കില്ല ഒരു സ്റ്റാഫ് മാത്രായിരിക്കും. അന്നേരം ഒര് പത്ത് അഡ്മിഷൻ കൊ ണ്ട് വന്ന് കഴിഞ്ഞാ പിന്നെ ലീഡർ അങ്ങനങ്ങനെ ഓരോ സ്റ്റെപ്പ് ന
യാ അഡ്മിഷൻ എന്തോത്തിന്റെ അഡ്മിഷനാ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ന്നോ